ഹലോ ഹലോ ആഹ് അല്ല കേക്കണില്ലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയ വിശേഷോ
വിശേഷം എന്താ സുഖയിട്ടിരിക്കുന്നു
മഴയുണ്ടോ
ഇവിടെ ആഹ് നേരത്തെ വരെ മഴയായിരുന്നു ഇപ്പൊ വലിയ മഴയൊന്നും ഇല്ല
ഇവിടെ മഴയുണ്ട് മഴയ ഇപ്പൊ ചെറിയ ചെറുതായിട്ടേ ഉള്ളു നല്ല ഇടി മഴയൊക്കെ ഇപ്പൊ കൈഞ്ഞു
ഓക്കെ ഓക്കെ ഉം ഉം ഉം
പിന്നെന്താ ഫുഡൊക്കെ കഴിച്ച വെറുത ഇരിക്ക
ആഹ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നു
എന്തായിരുന്ന് സ്പെഷ്യൽ
സ്പെഷ്യൽ അങ്ങനൊന്നുല്ലാ യിരുന്ന് ഇന്ന്
ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നോ
ഇന്ന് സ്പെഷ്യലൊന്നു ഇല്ലായിരുന്ന് അവിടെ സ്പെഷ്യലായിരുന്നോ
ഞങ്ങക്ക് ഇന്ന് സ്പെഷ്യലൊന്നുല്ല ഉച്ചക്ക് മെയിനായിട്ട് സ്പെഷ്യൽ ഇണ്ടാവാറില്ല ഞങ്ങക്ക് രാത്രിക്കാ സ്പെഷ്യല്
ഓഹ്
അത് ഇക്കായൊക്കെ വരുമ്പോ ആഹ് സ്പെഷ്യല് രാത്രിത്തേക്ക് നീട്ടും
ഉം ഇവിടെ പിന്നെ ഇന്ന് സൺണ്ടേ ആയോണ്ട് എല്ലാരും രാവിലെ പള്ളി പോന്നോണ്ട് രാവിലെ ആർക്കൊന്നും വേണ്ട പിന്നെ ഉച്ചക്ക് പിന്നെ ഏഹ് സാമ്പാറ് പയറു തോരനും മുട്ട പൊരിച്ചതൊണ്ടായിരുന്നു ഇനി രാത്രിത്തേക്കും അത് തന്നെ വേറെ വെക്കത്തില്ല
രാവിലെ എല്ലാരും പള്ളിപ്പോം
ആഹ് എല്ലാരും പള്ളിപ്പോം
അപ്പൊ ഫുഡ് അവിടുന്ന് കിട്ടോ
അവിടെ ഫുഡ് ഉണ്ട് ഞങ്ങള് പിന്നെ ഫുഡ് കഴിക്കാൻ നിക്കത്തില്ല ആവശ്യം ദൂരന്ന് വരുന്നവർക്ക് ആവശ്യമുള്ളവർക്ക് ഫുഡ് കഴിക്ക ഏഹ്
ആഹ് ആഹ് നമ്മള് രാവിലെ പണി അവിടുന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഫുഡ് കഴച്ചിട്ട് ഇങ്ങട് വീട്ടിലോട്ട് പോരലായിരിക്കൂലേ
ആഹ് ചെലപ്പോഴൊക്കെ ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോണോങ്കി ഞങ്ങളവിടുന്ന് ഫുഡ് കഴിക്കും ചെലപ്പോഴൊന്നും അവിടെ കഴിക്കാൻ നിക്കത്തില്ല വീട്ടിൽ ഫുഡ് ഉണ്ടായോണ്ട് പോരും
ആഹ് ആഹ് പിന്നെ എന്താഞ്ഞി രാപ്പൊ ഞ്ഞി രാത്രിത്തേക്കുള്ള നോക്കണ്ടേ
ഇല്ല ഇവിടെ രാവിലെ വെക്കുന്നത് തന്നെയാണ് രാത്രിത്തേക്കും എക്സ്ട്രാ വേറെ വെപ്പൊന്നും ഇല്ല പിന്നെ ഹസ്ബൻഡ് ജോലി ക്ക്‌ പോയിട്ട് വരുമ്പോ വല്ല മീനെങ്ങാണം കൊണ്ടുവരുവാണെങ്കി രാത്രി കറിവെക്കും
ആഹ് അല്ലാതെ സ്പെഷ്യ അങ്ങനെണ്ടാ ക്കൂലാ രണ്ടേരത്തിനും കൂടെ ഒന്നണ്ടാക്കുള്ളൂ ആഹ് ആഹ് പിന്നെ എന്താ വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ
ഇല്ല വർക്കില്ല ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന്
ആഹ് ആഹ്
അതുകൊണ്ട് അതിന്റേതായ കുറെ തെരക്കുകളൊക്കെ ഉണ്ട്
ഓഹ് അല്ലാതെ വേറെ വർക്ക് കാര്യങ്ങള് അങ്ങനെയൊന്നുല്ല
പിന്നെ ഇല്ല പഠിക്കുന്ന് ഇപ്പൊ അതിന്റെ അസൈൻമെന്റും പ്രോജക്ടും ഒക്കെ വെക്കണം പിന്നെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഇപ്പൊ നാളെ മുതല് വീണ്ടും ട്യൂഷൻ തുടങ്ങുന്ന് അപ്പൊ അതിന്റൊരു ടെനുഷനും എല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കുന്ന്
അപ്പൊ ആഹ് ഒരു തെരക്കിലാണ്
ആഹ് ആഹ് ഒരു തിരക്കിലാന്ന് എല്ലാരും നേരത്തെ ട്യൂഷൻ തൊടങ്ങി അപ്പൊ എനിക്ക് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യണ്ട ഡേറ്റ് ഇരുപതാം തീയതി പറഞ്ഞോണ്ട് ഞാൻ അതിന്റെ തിരക്കിലായോണ്ട് ഞാൻ പറഞ്ഞു ഇരുപതാംതി കഴിഞ്ഞട്ട് ട്യൂഷൻ നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നയാ അപ്പ അവര്ടെ പ്രോജെക്ട് വീണ്ടും നീട്ടി അട്ത്ത മാസം ഏഴാം ന്തി വെച്ചാ മതി അട്ത്ത മാസം ഇര്പത്തൊന്നാംന്തി ആവ്മ്പം അസൈൻമെന്റ് വെയ്ക്കെണം ഇര്പത്ത രണ്ടാംന്തി നെറ്റെക്സാമ് അങ്ങെനെ എല്ലാം കൂടി ഇങ്ങെനെ കൺഫ്യൂഷനടിച്ചിരിക്ക്യുവാ
കല്യാണൊക്കെ എങ്ങെനെണ്ടായ്രുന്നു പോയ്ട്ട്
കല്യാണം എന്തോ കല്യാണത്തിന് പോയേന്റെ ഒറക്കവാ ഇത് തലവേദനയായ്ര്ന്ന്
അതെന്ത് പറ്റി
ഒറക്കവ്‌ല്ല ഇബടെ ഫ്രണ്ട്സ് ആഹ് ഫ്രണ്ട്സും കപ്പിൾസായിട്ട് എല്ലാരും ഇവിടെ ഞങ്ങള് രണ്ടു പേരും മാത്രം ഒള്ളതോണ്ട് എല്ലാവരും ഇവിടായരുന്നു ആഹ് ചെറ്ക്കെന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ പിന്നെ വന്ന് ചപ്പാത്തി മാവ് കുഴച്ചു വെച്ച് കറിയും റെഡിയാക്കി വെച്ചിട്ട് ഞാനും പിന്നെ ഇവെടെ വേറൊരാൾടെ വൈഫ് ഉണ്ടായ്ര്ന്നു ഞങ്ങള് രണ്ടൂ‌ടെ പിന്നെ ചെറ്ക്കെന്റെ വീട്ടി പോയി അവിട്ന്ന് കാര്യൊക്ക പ്പിന്നെ ഇവിടെ വന്ന ഇപ്പ ഏതാണ്ട് രണ്ടര മൂന്ന് മണിയായി
അതെയോ
പിന്നെ ഇവിടെ വന്ന് ചപ്പാത്തി റെഡിയാക്കി കെടന്നപ്പങ്ങാണ്ട് നാല് മ ണി കഴിഞ്ഞ് എന്നിട്ട് ആറര ആയപ്പം എഴ്ന്നേറ്റ്
അപ്പൊ പിന്നെ പിന്നെ നോക്കാനായി
ആഹ് പിന്നെ എഹ് ക കെ പിന്നെ നേ ക പിന്നെ കല്യാണത്തിന് പോണ്ടേ രാവിലെ അങ്ങെനെ പിന്നെ രാവിലെ കല്യാണത്തിന് പോയിട്ട് നേരെ തിരിച്ച് വന്ന് പിന്നെ റിസപ്ഷന് പോയി റിസപ്ഷന് രണ്ട് മണി കഴിഞ്ഞ്
ഉം ഒര് ജെഗ പാെക ആയിര്ന്നോ
ആഹ് രണ്ട് മണി കഴിഞ്ഞ് പിന്നെ അവ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായ്ര്ന്നു അത് കഴിഞ്ഞ് ഇവിടെ എല്ലാരു ഉണ്ടാര്ന്ന് പിന്നെവ്ടെ ക്യാരൻസ് കളി കര്യം പറച്ചിലൊക്കേയിട്ട് കെടന്നപ്പോ ആണ്ട് അഞ്ച് മണി കഴിഞ്ഞ്
ഉം അപ്പെ എപ്പം എണീറ്റു
എന്നിട്ട് രാവിലെ ഈ കൂടെ ഉള്ളെവരെല്ലാം രാവിലെ വെരും എല്ലാരുംലെ അവധിയായോണ്ട് എല്ലാണം രാവിലെ വരുമ്പോ നമുക്ക് ഒറങ്ങാൻ പറ്റത്തില്ല നമ്മള് ചാടി എണീക്കും എന്നിട്ട് ഞാനൊരു പതിനൊന്ന് മണിയെങ്ങാണ്ടായപ്പഴ്ത്തേക്ക് ഇവിടെ വ അങ്ങനെ പിന്നെ എല്ലാം കൂടെ പോയി അപ്പഴ്ത്തേക്ക് ഞാനാണെങ്കി കുളിക്ക്ന്ന് ആഹ് ആഹ് കുളിക്ക്ന്ന് ചായ കുടിക്ക്ന്ന് എനിക്ക് പറ്റ്ന്നില്ല ഇന്നലെ ആയിട്ടൊന്നും പറ്റ് ന്നില്ല അങ്ങെനെ പിന്നെ അവസാനം മെഡിക്കസ്റ്റോറീന്ന് പോയി ഗുളിക വാങ്ങിച്ചോണ്ട് വന്ന് തലവേദനെടെ രണ്ട് ആഹ് പക്ഷെ ഒറങ്ങാൻ പറ്റ്ന്നില്ല ഒറങ്ങിക്കഴിഞ്ഞാ മാറും ഒറങ്ങാൻ പറ്റ് ല അങ്ങെനെ പിന്നെ പോയി
ഒക്കെ തീർന്നങ്ങട്ട്
പോയ്
അതൊറങ്ങാഞ്ഞാണ് ഞ്ഞ്പ്പം അമ്മള് ഒറക്കത്ത്ന്നെന്നെ പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞയ്ഞ്ഞ് ഒർക്ക് ഫുള്ളാവാതെ പെട്ടെന്ന് എണീറ്റാലും തലവേദ
ആഹ് എനിക്കാണെങ്കി രാവിലെ കല്യാണത്തിന് പോണോന്നുല്ല ഒറങ്ങ്യാ മതി
പിന്നെ കല്യാണ വീട്ട്ന്ന് ഒറക്ക് വന്നിലേ
ഹലോ
കല്യാണ വീട്ടിന്ന് ഒറ്ക്ക് വന്നില്ലേയ്ക്ക്യാ
കല്യാണ വീട്ടീന്ന്
ഉറക്കം വന്നില്ലേന്ന് ഉറങ്ങാതെ പോയിട്ടേ
ആഹ് ഇല്ല ഇല്ല അങ്ങോട്ടും വല് പാട്ടും ബഹളും ഒക്കെ ആയോണ്ട് നമ്മൾ ആ ഒരുതില് ഇരുന്നില്ല
ആഹ് ആഹ്
ഉറങ്ങണെന്നോ ചിന്ത വന്നാലും നമ്മുടെ അടുത്തിരുന്നില്ല പുള്ളേർ എല്ലാവരുടെ പാട്ടും ബഹളം ഒക്കെല്ലേ അപ്പൊ നമ്മുടെ മൈൻഡ് അങ്ങോട്ടങ്ങ് പോയി
അപ്പൊ ഉറക്കണ്ടായില്ല പിന്നെ ആ കല്യാണം കഴിഞ്ഞ് അതിന്റെ ആ ക്ഷീണം ഫുള് ഉണ്ടാവും അല്ലെ ഒരാഴ്ച ഉണ്ടാവും
അതണ്ടാ പിന്നെ പോയിട്ട് നമ്മള് അവർക്ക് മുഹൂർത്തം ആണ്ട് അഞ്ച് മണിക്കങ്ങാണ്ടായിരുന്നു വീട്ടിൽ കയറുന്നത് അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോഴേക്ക് മൂന്ന് മണി കഴിഞ്ഞ് അന്നരെല്ലാരും പറഞ്ഞ് നമുക്ക് ഇപ്പഴേ പോവണ്ട നമുക്ക് അങ്ങനെ പായിട്ട് കിന്നപ്പോ അങ്ങ് ഉറക്കം വരുവാ പക്ഷെ ഉറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണിക്കാൻ പാടാ പിന്നെ നമ്മള് പോയില്ലെങ്കിൽ ആഹ് പോയില്ലെങ്കി പിന്നെ ഇതുപോലൊരു കല്യാണത്തിന് ഞങ്ങള് പോയി എന്ത് ഞങ്ങളടെ ചിറ്റപ്പന്റെ കല്യാണമായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്.. ര മൂന്ന് ബസ്സ് എങ്ങാട്ട് അവര് വിളിച്ച് നമ്മൾ എന്നപ്പോഴത്തേക്ക് ബസ്സ് ഫുള്ള ആയി സ്ഥലമില്ല പിന്നെ അവസാനം അവിടെ നിന്ന് നിന്ന് പിന്നെ അവര് പുതിയ വേറെ ഒരു ബസ്സ് വിളിച്ച്. അതില് നമ്മൾ കേറി.. ആ ചെന്ന് ചെറക്കന്റെ ആ ചേട്ടന്മാരും അനിയന്മാരല്ലാം ഈ ബസ്സിലായി പോയി..
ഉം.
നമ്മള് വഴി തെറ്റി എടാണ്ടൊക്കെ ചെന്ന് കെറി.. ഞങ്ങള് ചെന്നപ്പോ ന്താ കെട്ടും കഴിഞ്ഞ് ഒന്നാമത്തെ പന്തിയിൽ ഊണും കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ചെല്ലുന്നത്..
ഉം..
അത്രയ്ക്കും താമസിച്ച് പോയി ഞങ്ങൾ നേരെ ചെന്ന് ചോർന്ന്ട്ട് അടു.. പിന്നെ ആ വണ്ടിൽ തന്നെ കേറി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ.. റിസപ്ഷ്ന്റെ പാതിയായി..
അപ്പൊ ഈ വഴി വഴി അറിയുന്നവര് ആരും ഇല്ലായിരുന്നോ..
ഇല്ലായ്ര്ന്ന്..
അതെല്ലാം മുന്നിലെ വണ്ടി കേറിയിട്ടുണ്ടാവും..
പോയി ആ.. ഇതില്ല അവസാനം ഇല്ല സ്ഥലം കിട്ടാതെ പോയ ആൾക്കാരായിര്ന്ന്.. കൂടുതലും പിള്ളേർ സെറ്റായി പോയി..
ആ അതന്നെ..
അതുകൊണ്ട് ആർക്കും വഴി അറിയാം വയ്യ എല്ലാരും ഗൂഗുൾ മാപ്പ് ഒക്കെ നോക്കി വല്ലോട ത്തക്കെ കേറി പോയി..
അയ്ന് ഗൂഗിൾ പേ മാപ്പ് നോക്ക്‌ണെനെ നമ്മള് തെറ്റിക്കാനാ..
ആഹ് ഇതില്ലെ തിരുവനന്തപുരം ഹ തമിഴ്നാട് ബോർഡറിന്റെ ഫാഗം എങ്ങാണ്ടായിരുന്ന്.. അപ്പ നല്ല ദൂരംണ്ട് അങ്ങനെ പിന്നെ അവിടുന്ന്.. റിസപ്ഷന് പോകണംന്നൊക്കെ പറഞ്ഞത ഞൾ വണ്ടീ നി ഇറങ്ങി നടന്ന് ആ ചെർകന്റെ വീടിനടുത്തോടെ വന്നപ്പോൾവിടെ റിസപ്ഷൻ.. റിസപ്ഷൻ കഴിഞ് ആൾകാർ പോന്നേ ണ്ടെ ആറ് മണിയങ്ങാണ്ട് കഴിഞ് ഞങ്ങള് തിരിച്ച വന്നപ്പോ..
അതെയോ..
ഉം പിന്നെ ഞങ്ങള് നേരെ വീട്ടി.. ന്ന് അത്രയും ക്ഷീണിച്ച് വിശന്ന് പോയി നമ്മൾ അങ് ചെല്ലുന്നപ്പോ ചെന്നപ്പോ തന്നെ രണ്ട മണി അങ്ങാണ്ട് കഴിഞ്.. പിന്നെ നേരെ പോയി ചെന്നപ്പോത്തേക്ക് ഏ..
ഫുഡ് ഉണ്ടായിരുന്നൊ യ്ക്യ..
ഫുഡ് ഞങ്ങൾന്നപ്പോ തീർന്നു അവസാനം അവര് പച്ചരി മറ്റേ റേഷൻ കാടെന്ന് തന്ന പച്ചരി ഉണ്ടല്ലോ..
ആ..
അതിട്ട് വേവിച്ച ഞങ്ങക്ക് തന്നത് അതോ വേവാത്തത്..
ഓ അതാ പ്പൊ കല്യാണത്തിന് പോയിട്ട് കിട്ടിപ്പോ ഇല്ലെ..
ആഹ് അതുകൊണ്ട് വിശെന്ന് തളന്നു പോയി.. പിന്നെ ഞങ്ങള് നേരെ വന്ന് കെറി അങ്ങ് കെടന്നതാ അതുകൊണ്ട് വൈകുന്നേരം റിസപ്ഷൻ ഒന്നും പോയില്ല ഉറങ്ങിപ്പോയി
ആഹ് ക്ഷീണത്തില് കിടന്ന കഞ്ഞിട്ടെ
ആഹ് അത് അറിയാവന്നുകൊണ്ട് ഈ വട്ടത്തെ കല്യാണത്തിന് നേരത്തെ പോണംന്ന് പറഞ്ഞഞ് ഞങ്ങള് വേറെ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത്
ആഹ് ഒന്ന് ഒന്ന് പറ്റിയപ്പോ ഒര ബദ്ധം പറ്റി
ആഹ് അതുകൊണ്ട് നമ്മൾ എല്ലവിടെ വേറെ കാർ ബുക്ക് ചെയ്ത് കാറിനകത്താ പോയത് അതാ ഇിച്ചിരി ലേറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടന്ന് അങ് പോവാലോ പിന്നെ വഴിയെക്കെ അതുകൊണ്ട് പെണ്ണു വീട്ടിൽ തലേന്ന് പോയത് കൊണ്ട് ഏകദേശംക്കെ വഴിയൊക്കെ പഠിച്ചവരുണ്ടായിരുന്ന്
ആഹ്
അങ്ങനെ അതൊണ്ട് പിന്നെ അതുകൊണ്ട് പിന്നെ തിരിച്ച് വന്ന ക്ഷി അതുകൊണ്ട് തിരി ചന്നപ്പോഴും എല്ലാരും പറഞ്ഞ ആരും കെടന്ന് ഉറങ്ങല്ലേ നമ്മുക്ക് റിസപ്ഷന് പോണം
ആഹ്
എല്ലാരും പിന്നെ ഇിച്ചിരി നേരം വേനെങ്കിൽ ഒന്ന് കിടന്നോളാൻ പറഞ് അങ്ങനെ ജസ്റ്റ് ഇച്ചിരി നേരം കെടന്നിട്ട്. പിന്നെയും കുളിച്ച് ഒരുങ്ങി അടുത്ത പോക്ക് പോയി.
പക്ഷെ കെടന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ഷീണം കൂടുള്ളൂ നമ്മള് ഉറ ശരിക്കിനും. പറ്റൂലല്ലോ ന്നമ്മക്ക ഒരുഒർക്ക് മുറുകി കെടക്കാൻ കഴിയൂലല്ലോ എനിക്കോന്ന് നമുക്ക് ചിന്ത. ഇപ്പോളും അങ്ങോട്ടേക്കായിരിക്കും.
അതാണ്.
അതൊണ്ട് ശെരിക്കുനും കിടക്കാൻ ഉറങ്ങാൻ കഴിയൂല നമ്മക്ക്.
എങ്ങനെ ക്ലിയറില്ലേ? ക്ലിയറില്ലേയ്ക്ക്യ.
ആഹ്
ആല്ല ഞാൻ പറയാ നമ്മള് കിടന്ന് പെട്ടെന്ന് എണീക്കുമ്പോ നമ്മക്ക് ആഹ് ഒരു. ഇത് കിട്ടൂലാന്നറിയ ഒറക്കിൻ്റെതെ
ആഹ് ആന്ന് പിന്നെ നേരെ പോയിന്ത തല വഴി വെള്ളം കോരിഒഴിക്കും. അങ്ങനാണ് ഫുള്ള് പോയത്.
അങ്ങനെ ആഹ് കല്യാണാണ്ട് കഴിഞ്ഞു.
കല്യാണാ കഴിഞ്.
ഞ ക്ഷീണം ഉണ്ടാവും ആഹ് ക്ഷീണം മാറിക്കിട്ടണല്ലേ?
ഉം ക്ഷീണം ആഹ് ഇപ്പൊ എനിക്ക് വലിയ കൊഴപ്പയില്ല ഗുളി കഴിച്ചതോടെ എനിക്ക് തലവേദന അങ്ങ് പോയി
ആഹ് ആഹ് ആഹ് പിന്നെ വേറെന്താ വിശേഷം?
വേറെ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല.
ഉം എന്നാ എടക്ക് വിളിക്യ.
ആഹ്ശരി ശരി
ഓക്കെ എന്ന